ഹലോ ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട്
ആഹാ ഓക്കെ നെറ്റ് ഇഷ്യൂ ആവും ട്ടോ എന്താണ് വിശേഷം
ഓ നല്ല വിശേഷം ഇപ്പം പ്രത്യേകിച്ച് പണികളൊന്നുംല്ല ഇങ്ങനെ കെടക്കുന്നുണ്ട്
ആഹ അയ്ശരി ഇങ്ങള് ഈ ടൈമില് ഫ്രീയാ
ഞാന് ഫ്രീ ഒന്നല്ല ആ ഇണ്ട് മക്കളുണ്ട് അതിന്റെ അയ്ന്റെ എടീൽപ്പൊ മോന് നിസ്കരിക്കാൻ പോയി വന്ന് അപ്പൊ ഞാൻ അതിന്റെ ഇടയില് കുറച്ച് ടൈം റെസ്റ്റിന് ആ അതെ വലിയ മക്കൾന്ന് പറയാനൊന്നില്ല എട്ട് എട്ടാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിലാണ് വെല്യോന്
ആ അയ്ശരി ആ എന്നാലും ആ് എന്നാലും എന്താറിയോ ചെറിയ മക്കളെ കാട്ടിലും നമ്മള് അത്ര അങ്ങട്ട് ഇതു കൊടുക്കണ്ട മനസ്സിലായോ പിന്നെ പ്രേത്യേകിച് അളുമ്പോ അങ്ങെനെ ജസ്റ്റ് അത് ഒന്ന് പറയേണ്ടി വരും അതായത് ചെയ്യ്ചെയ് എന്നുള്ള
ഒന്നാം ക്ലാസ്സിലുണ്ട് ഒരുത്തന്
ആഹ അത് ശരിയാ അത്ണ്ടാവും അത്ണ്ടാവും ഇന്റെ വൽത് മൂന്നാം ക്ലാസിലാ ഇപ്പോഴും മൂന്നാം ക്ലാസലെത്തി ഇപ്പളും പറയും ഇപ്പ വർക്കൊക്കെ ജി ഒറ്റക്ക് ചെയ്യാനായിണ്ട്ട്ടോ ഇമ്മച്ചി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലാന്ന് പറയും
നാളത്തേക്ക് പഠിക്കാണ്ട് ഇന്നിട്ട് ആഹ് ഈ പോയി ചെറുതിന്റെ അടുത്ത് പോയി കളിക്കാ അപ്പൊ ഇ ഇറക്ക് വരാലോ അഞ്ച് മിനിറ്റ് റെസ്റ്റ്ന്ന് പറഞ്ഞ് പോയതാ ആ തക്കം നോക്കി
റസ്റ്റ് പിന്നെ അരമണിക്കൂറാവും മുക്കാ മണിക്കൂറാവും പിന്നെ കെടന്നുറങ്ങാനവുമ്പളൈക്കാരം
അപ്പോൾക്ക് നമ്മളെ കയ്യിൽമ്മെ ഫോൺ കിട്ടിക്കാണെങ്കിൽ നമ്മള് ഇൻസ്റ്റായാലും ഇതിലൊകൊന്ന് കേറിക്കാണണങ്കിൽ പിന്നെ അതിന്ന് നമ്മൾ ഇറങ്ങും ചെയ്യൂല അതാ ഉള്ള പ്രശ്നം
ആ അതെന്നെ പരാതിയാല്ലോ ഉമ്മ ഉമ്മി ഓരെന്നെ ഉമ്മച്ചിന്നെ ഫോണിലാന്നറിയും ചെല ടീച്ചേഴ്സിനോടൊക്കെ വന്ന് പറയാറുണ്ട് ടീച്ചേഴസ് പറയേ പിന്നെ ഉമ്മീ പഠിപ്പിച്ചെരൂല ഉമ്മീ ഫോണിലാണെന്ന് പറയയും പറഞ്ഞ് അപ്പൊ ഞാൻ ഞമ്മള് പൊതുവായി ട്ട് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ പിന്നെ പാരസ് ഇങ്ങനെ ഇങ്ങള് ഫോണിലായ പിന്നെ മക്കളെ എങ്ങനെ ഫോണില് കളിക്കാതിരിക്കോ ചോയികേ
അതാണ് നമ്മള് ഓരോട് പറയും ഫോണില് കളിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ പഷെ നമ്മളൊന്ന് എടുക്കുമ്പഴക്കെ അങ്ങനെ പറഞ്ഞിക്കാണെ അനുഭവാണ് അതൊക്കെ കാരണം
ആഹ അതന്നെ അതെ അതെ അതെ ആഹ് അത കളിക്കാൻ കളിക്കാൻ പറ്റൂല്ല കാരണം നമ്മളത് കണ്ടല്ലേ ഓല് വളരു ണത് അതാണ് ആഹ് അതാണ് ഇങ്ങക്ക് മാത്രേ കളിക്കാൻ പറ്റയുള്ളൂ എന്ന് ചോയ്ക്കും എന്താണ്ട് ഫുഡ് ഒക്കെ കഴിക്കാനായോ നേരത്തെ കെടക്കോ
കെടക്കൂല കെടക്കാൻ എന്തായാലും പതിനൊന്നണി പന്ത്രണ്ട് മണിയാവും പക്ഷെ ഫുഡ് ഞങ്ങള് മയ്രിബിന്റെ മുന്നേ കഴിക്കും
ആഹ് അങ്ങനെ വേണം എന്നാണ് അതായത് ഫുഡ് നമ്മള് നേരത്തെ കഴിച്ചി കിടക്കണേന്റെ ഒരു മൂന്ന് മണിക്കൂർ മുന്നെങ്കില് നമ്മള് ഫുഡ് കഴിച്ചിടണംന്നാ അപ്പൊ ട്ട് ചെലോരുണ്ടാവലോ ഫുഡ് കഴിച്ച ഉടനെ കിടത്തം നമ്മള
ഹസ്ബന്റ് പണി കഴിഞ്ഞ് വന്നിട്ട് ആ പണി കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് നിസ്കാരം കയ്യുമ്പോളേക്കും ഞാന് പിന്നെ എന്തേലും ചപ്പാത്തിയോ അല്ലെ പത്തിരിയോ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ അരിപ്പത്തിരി എന്തെങ്കിലും ണ്ടാവും ആരാ നൈറ്റ്‌ അങ്ങനാണ് ചോറ്ങ്ങനണ്ട് എറങ്ങൂല മാസത്തിലൊരിക്കലാ
ആഹ് ചെലോൽക്ക് അങ്ങനെല്ലേ അതെ അതെ മാറി ഓണ്ടേ അല്ലെങ്കിൽ ലഘുഭക്ഷണം ആക്കണതാവും അങ്ങനെ ശീലിപ്പ അങ്ങനെ ശീലിച്ചതാ
നല്ല സുഖാണ് രാവിലെ എഴ്ന്നേക്കാനും രാത്രി കിടക്കാനൊക്കെ നല്ല സുഖ ആ ടൈമില് ഭക്ഷണം കഴിച്ച് പിന്നെ വേണെങ്കി ആ ഹസ്ബന്റ് ചെലപ്പോ ജ്യൂസ് എന്തേം കുടിക്കും രാത്രി ഒര ഒൻപതര എട്ട് മണിആകുമ്പോ ഞങ്ങളും പിന്നെ വെള്ളം തന്നെ കുടിക്കൊള്ളൂ
ആഹ് വെള്ളം ന്നെ കുടിക്കൊള്ളു ആഹ് ഒരുപാട് ആൾക്കാരുണ്ടങ്ങനെ അല്ല സുഖാവും അതായത് വയർ
അതെ
പിന്നെ ആണല്ലേ
ആഹ്അതെ ആഹ് നല്ല സുഖ
പോയാതന്നെക്ക്ണ് അതെ അതെ നമ്മളിവിടെ എന്താറിയോ രാ നൈറ്റ് പിന്നെ ചപ്പാത്തി പൊതുവെ നമ്മൾ ഷുഗർ പേഷ്യൻറ്സ് അല്ലെ ങ്കിൽ പിന്നെ പ്രശ് ഇത്ണ്ടാവോല്ലോ നമ്മളെ ഹ് ആ തടി കുറക്കാനൊക്കെ ചെലരൊക്കെ ചെയ്യുന്നുല്ലോ ന്റെ ഹസ്സ്
ആ ഡയറ്റ്ചെയ്യുന്ന ആൾ
കൊളസ്ട്രോൾ ഒക്കെള്ള ആൾ ആ കൊളസ്ട്രോൾ ള്ള ടൈമിൽ ഹസ്ബന്റ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ചപ്പാതിമതി അപ്പൊ ആൾ അവക്ക് വേണ്ടി മാത്രണ്ടാക്കും പക്ഷെ ഇനൊനിങ്ങളൾ ഫുഡ് ചോറൊക്കെ കിട്ടണം അല്ലെങ്കിൽ ഒരുറാഹത്താവൂല
അതനിക്കും അങ്ങനെതന്നെർന്ന് ഇൻക് അങ്ങൻതന്നേനു ഇപ്പൊ രാവിലെ തന്നെപ്പ നമ്മള് ചായെക്കടിയൊന്നും ഇല്ലെങ്കിലും വേഗ കുളിയൊക്കെ കഴിഞ്ഞാ ആ ഒര് ചോറ് തിന്ന അത്പോലെ ഉച്ചയ്ക്കൊ ഒരു ചോറ്ന്ന് അതൊക്കെ നമ്മക്കോരു പതിവേന് ഇപ്പൊ എനക്ക് അങ്ങനെന്നും പോവൂല ഇപ്പോൻക്കുച്ചക്കാ ചോറ് തിന്നാക്കാണേൽ പിന്നെ വെകുന്നേരം പിന്നെ
ആ അരിഭക്ഷണം മാക്സിമം കൊറക്കണം നല്ലേ അതാണ് ഏറ്റവും ബെറ്റർ അത് അത് അരിഭക്ഷണ നമ്മൾ ഒരൊറ്റ നേരം
ആ മഴ ങ്ങനെ ആയപ്പോ നമ്മുക്ക് ഗോതമ്പ് ഉണ ക്കാന ഒന്നിനും കഴിയാത്തപ്പോ ഞാൻങ്ങനെ വിചാരിച്ചു ന്റമ്മോ എങ്ങനെ ചോറ് തിന്ന ഇനിക്കാവൂ ലന്നൊക്കെ ഞാൻ നട്ട് എന്റെ പ്യാപ്പളനോട് അറഞ്ഞെയ് ആഹ്അതന്നെ പൊടിപ്പി പക്ഷെ മറ്റേ ആട്ടപ്പൊടി ണ്ടല്ലോ നമ്മക്ക്
ആ റേഷൻപീടിന്ന് റെഡിമെയ്ഡ് കിട്ടണേ ആഹ് പൊടിപ്പിക്കണ ആവുമ്പോ ആഹ് അതെ ഫ്രഷ് സാനാവോല്ലോ നല്ല ഉണ ക്കി പൊടിപ്പിച്ചാല് നല്ല സാധനം പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ണ്ടാവും ചെയ്യും ഏതാലും വെർതെ ഗോതമ്പ് നമ്മൾ കൊണ്ടന്ന ഒന്നു ചെയ്യുലല്ലോ
പൊടിച്ച പൊടി തിന്നൽ തതൊടങ്ങിയപ്പോ പിന്നെ മറ്റേത് നമുക്ക് തീരെ പറ്റുന്നില്ല അപ്പ പിന്ന
അതെ പക്ഷേ പിന്നെ നമ്മളെ റേഷൻ പിടത്തെ പൊടികളൊക്കെ നല്ലതന്നെയാണല്ലോ
ആ ആണ് നല്ലതന്നെയാണ് പക്ഷെ എന്തോ എനിക്കതൊരു തരിതരിയായിട്ട
ആ അത് ശരി ആഹ് അപി ന്നെ നമ്മള് പാക്കറ്റ് നമ്മൾ ഇവിടുന്ന് വാങ്ങുവല്ലോ നല്ലേ ആ അ പിന്നെഒരു ബ്രാൻഡ്ണ്ടല്ലോ നമ്മളെ നല്ല പൊന്തി വരുന്ന ചപ്പാത്തിയൊക്കെ നല്ല ചുട്ട്
ആഹ് ആ ആ
എന്താ അസ്വി അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒന്നുണ്ട് അത് ചപ്പാത്തിപ്പാക്കൊക്കെ നല്ല പൊടിയാ നല്ല പൊടിയാണ് പെട്ടെന്ന് വാടും ചെയ്യും പരുത്താനും ഒക്കെ നൈസ് സാധനാ അപ്പം അയ്നൊക്കെ സംബന്ധിച്ച് നോക്കണെങ്കില് ഇത് കൊറച് താണ് പിന്നെ പൊടിപ്പിച്ച് കിട്യാല് അത് നല്ലതാണ് കാരണം കൊറചോക്കെ ണ്ടാവോല്ലോ ഏഹ് ഏഹ് പിന്നെ റേഷൻവിട്
ട്ട് ഞാങ്ങനെ വിചാരിച്ചീർന്ന് ആ റേഷൻപീഡ്യെനെന്നെ വാങ്ങല് അല്ലാണ്ട് വാങ്ങലൊന്നുല്ല കാരണം ഞങ്ങള് ഇവിടെ കൊറച്ച് ആൾക്കാര് ആഹ് നല്ല വെയിലാ പ്പൊ ഇന്ന് ന്നോട് ചോയ്ച്ച് അല്ല ഇന്നല ഇന്നൊക്കെ ഇങ്ങനെ വെയിലണ്ടപ്പോ ല്ല ഗോതമ്പ് എന്തെങ്കിലും ഉണ്ടോ കാരണം പക വെയ്ന്നേരരു ആരു രാത്രി ആര് ചോർന്നാങ്കയ്ല അപ്പൊ ഗോതമ്പ് എന്തെങ്കിണ്ടെങ്കി കെയ്കിടാ ഞാ പറ എവടെ കെയ്‌കിടാന് ള്ളത് ക്യെട്ത്ത് പൊടിപ്പിച്ച്ണ് ന്നർണ് ന്നറ്ഞ്ഞ് അപ്പ ഞ്ഞ്പ്പോ ഈ മാസ്ത്തെ പോയ് ആഹ് മാസ് തില് വാങ്ങും കയ്ഞ്ഞ മാസം പിന്നെ ഇല്ലേനി ഐന്റെ മുന്നത്തെ മാസം രണ്ടു മാസം അടുപ്പിച്ച് കൊടുത്തതോണ്ടെ.
ആഹ് ശെരി ആഹ് ശെരി.
അങ്ങനെക്കെ എല്ലേ പിന്നെ ഇന്റോട്ന്ന് അങ്ങനെ കൊണ്ടെര്ല് അങ്ങനെക്ക ആണ്.
ആ അതെ നല്ല വെയില്ണ്ടോ ഇപ്പൊ അവിടെക്കെ എങ്ങനെ പാട് ഇഭടെ ക്കെ നാല് സുയിട്ട് നല്ല വെല ഇച്ചിലി കൂടെ മഴല്ല..
അതെ വ്ടെ നല്ല വെയിലും നല്ല ചൂടും വിങ്ങലും ഒക്കെ കൂടെ ആഹ് നല്ല ചൂടായിട്ട് ഞാൻ പറയും എങ്ങനാണ് ഇങ്ങനെ
ആ പേ വേനല ആഹ് മഴ ആയാല് എന്താറ്യോ മഴ ആയാല് പിന്നെ എങ്ങനെയാല് കൊറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെണ്ടവു എന്നാലു
താണ്പ്പും അത് ചുഗുആണ് പോര പിന്നെ ർഞ്ഞ മഴ പ്പിനെ രണ്ടു ന്ന് സം ങ്ങനെ അട് പ്പിച്ച് മഴ യുമ്പോ മ്മള് പറയു ഓ ഡ്ര
അതെ ആഹ് അതെ അതെ അതെ ആഹ് പിന്നെന്താ റയോ പ്പ ഭാഷ മിഷീനെക്കെ ഇള്ള തോണ്ട തന്നെ പിന്നെ ഉള്ളിലിട്ടാ കൂടെ നമ്മൾ ചെറിയൊരു ത ആഹ് ചെറിയോരുത് കിട്ടിയാൽ നമ്മൾക്ക് പുറത്ത് ഇടാം.
ആദ്യം ഞങ്ങള് റൂമിലൊക്കെ അയാല് കെട്ടി ഇപ്പൊ റൂമിലൊക്കെ മക്കള് പഠിക്കാനും ഇതിന് സ്കൂളോർ ന്നേനെഷം മക്കള് പടിക്കാനൊക്കെ റൂമൊക്കെ യൂസ്യ്യല് ഒടങ്ങിപോ പിന്നെ ഒര്ക്ക് തുമ്മലും കെ വെരും അതോണ്ട് റൂമ്ത്തെ ഐലൊക്കെ അയച്ച് അപ്പൊ പൊറത്തേക്ക് ങ്ങനെ അവ്ടെ ഇട്ട്ട്ട് ഞങ്ങെത്ര ആൾക്കാരുണ്ട് അപ്പൊ എന്താണ് ഇട ഒണങ്ങി കിട്ടൂല
ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ പണ്ടൊക്കെ കല്ലുമേൽ നമ്മൾ അലക്കി അത് ഉണക്കികിട്ടണേ പ്രയാസം ഇതിപ്പോ ഫുള്ളില് നമ്മള് ആഹ് അതെ അതെ ജസ്റ്റ് ഒരു രണ്ടുദിവസം അങ്ങനെ ഇട്ടാലും ഇനിയിപ്പം നല്ല മേത്തിലട്ട് അത്ര തണുപ്പൊന്നും ഉണ്ടാവൂല്ല ഏഹ് പക്ഷെ നനഞ്ഞ ഡ്രസ്സ് ഇടരുതാണ് പക്ഷെ കുറേ അടിച്ച് മഴ പെയ്യുമ്പോ നമ്മൾ ഇട്ട് പോകും കാരണം എന്നാലു ഒരു ഒഴ ഉണങ്ങിയ ടൈപ് ഇപ്പതോന്ന് ചൂട് തട്ടേണ്ട ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ പുറത്തിട്ടാ
നല്ല വെള്ളം വെള്ളം അങ്ങനെ ക കേറാന്നല്ല പക്ഷെ ഇവിടെ നല്ല എപ്പോഴും ഒരു തണപ്പുള്ള ഒരു ഏരിയ അതോണ്ട് ഡ്രസ്സോന്നും ആഹ് പാടമാണ് എന്താണ് പിന്നെ ചാലിയാറ് അടുത്തന്നാണ് ആഹ്
ചാലിയാർ പോയ ആഹ ശരി ആഹ
കാണന്നുണ്ടേ പടത്തേക്ക് വേഗം വെള്ളം വ വേഗം വെള്ളം റോട്ടുമലക്കൊക്ക കേറി വെള്ളപ്പൊക്കെ വേവരും അതുകൊണ്ട് പിന്നെ ആഹ് വീട്ടിലേക്ക് വെള്ളം വീട്ടിലേക്ക് വെള്ളം കേറൂല പക്ഷേ
ല്ല ആഹ്
എന്താണ് പൊറത്തേക്ക് പെയ്യുന്ന റോട്ട്മെലേക്കൊക്കെ വെള്ളം കേറും ഉം സ്കൂള്
നല്ല മഴ പെയ്താതന്നെ നല്ല തണുപ്പാവു ല്ലേ. കാരണം പാടത്ത് അങ്ങനെയൊക്കെ ആകുമ്പോ.
തണുപ്പൊക്കെ രസാണ് പക്ഷെ എന്താണ് അറിയോ ഈ വെയിൽ മഴങ്ങട്ട് പെയ്ത് കൊണ്ട് ഇരിക്കുമ്പോ ഇടക്കൊ ഒരു വെയിൽ ഇങ്ങട്ട് ഇർ ക്കെല്ലോ അപ്പണ്ടാവും അടിഭാഗൊക്കെ ങ്ങട്ട് പൂല് ചൊമരൊക്കെ ങ്ങട് പൂല് വരും. വെള്ളങ്ങനെ കിണിയും ഉം അതെന്തൊരു ബുദ്ധിമുട്ടാന്നറിയൊ വായി ക്കി വീണോവും ശ്രദ്ധിക്കണം മക്കളൊക്കെ ചെറിയ മക്കള്ല്ലല്ലേ ഓടി ങ്ങട്ട് വരും അട്
നല്ല പൂലാവും അല്ലെ മാർബിളൊക്കാണെങ്കില് നല്ല പൂലാ കാരണം ആ പോറല നമ്മള് കാലൊക്കെടു പോറും പിന്നെന്നർഞ്ഞാല് ങ്ങനെ പൂലായി നിക്കുമ്പോ വിളക്കി വീണാലെന്തെ
ആഹ് അതന്നെ മക്കളൊക്കെ നമ്മളട് ക്കളെലാവുമ്പോ ഓടിയങ് വരുല്ലോ എപ്പോളും താലടിച്ച് വീകും ചെറുതൊക്കെ ഉം അതൊക്കെന്നെ എപ്പോളും അപ്പൊ ഒരു പേടിയാണ് അതൊക്കെ പിന്നെ നിക്കാണെങ്കില് ഈ വെള്ളങ്ങനെ കൂടു ഫ്രീയായി ജന്തുക്കളക്കെ കൂടും പാമ്പ് തൊ
ആഹ് ഇപ്പ നമ്മളെ പാമ്പുശല്യം തന്നെ വേനല് എന്ത്‌ ന്തെരു ശല്യായിര്ന്നു ഔഫ് എത്ര മാരണം സംഭവിച്ചിട്ട്ണ്ട് ആ ടൈമിലൊക്കെ പേടിയായിര്ന്നു. ക്കി വടെ നല്ല ചൂടാ ഇൻക്ക് ടെറസ് മുകളിലേക്ക് ടെറസ് ല്ല
പോ അട്ക്കളേൽ പ്പോ ഒരോസം ഏഹ് ചേര കേറാൻ നോക്കി ആ പിന്നെ ആഹ് ചേരാ എന്നിട്ട് കേറാ നോ ക്കീ മക്കള് പേടച്ച് ന്തൊക്കൊ ഒച്ചിം വിളിയൊക്കെ ആയി അങ്ങനെതറന്റെ ഉള്ള് ഏ ന്തോ ഒര് മ ഓട്ടണ്ടായിനിയെല്ലോ അതിന്റുള്ള്ക്ക് പോയി അർഞ് പിന്ന അയ്നെ എവടക്കെ പിന്നെ കിട്ടൂലല്ലോ അങ്ങനെ പിന്നെ മണ്ണണ്ണീ തൊക്കെ കൊട്ഞ്ട്ടൊക്കെ റെഡിയാക്കി അത് കഴിഞ് പിന്നെ പിറ്റത്തെ ദിവസണ്ട് മുകൾല് ഏ ബാത്റൂമിന്റെ അവിടേക്ക് കേറി വന്നിണ് ഷീറ്റിന്റെ മുകളിൽ കൂടെ
ചേര പിന്നെ അങ്ങനെ പേടിക്കേണ്ടന്ന് പറയൂലേ ചേര ഒന്നും അങ്ങനെ ചെയ്യൂല എന്നാ പറയാറ്
തേക്ക് കേറൂലേ പിന്നെന്താ ങ്ങനെ ഏത് ബാത്ത്ക്ക പോവാറീല്ലല്ലോ അതുപോലെ വെറക് റ ട്ടത്തേ അട്ക്കളേല് വലിയൊരു അട്ടണ്ട് അവടെ ഫുള്ള് വെറക്ട്ടീനി ഞങ്ങള് വെറക്ർഞ്ഞാ ഒക്കതു ക്കി വെച്ച നല്ല വെ മരങ്ങൾ മുർച്ച വെറക് അങ്ങനെ ഒര് ദിവസം എ സിന്റെ അതിമലേ കൂടെ ഉം താണ് എയറോൾസിന്റെള്ള് കൂടെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങട്ട് ഒരു ചേര വന്ന് ഫുള്ള് സാധനം എടുത്ത് പ്പ അതിന്റെള്ള് ഫുള്ള് ക്ലീനാക്കി പൊറത്തേക്ക്ട്ട് വെറക് മൊത്തം അതൊരു ദിവസ രണ്ട് ദിവസത്തെ പണിയെനി ന ക്ക് എന്റമ്മോ പിന്നെ ഒരാളെ വിളിച്ചതാ കാരണം രണ്ടു ലോഡ് വറകക്കെണ്ടായി
ആ വീ ആ നമ്മള് ഈർച്ച ബില്ലിന്ന് കൊടന്നാവൂല്ലേ
ഇവെട്ന്ന് ആ വെട്ന്ന് മരം വെട്ടിച്ചിട്ട് അത് വെട്ന്നെന്നെ ഈ
ആ് ഈർന്ന വെട്ടിച്ച ആ് ഓക്കെ അത ഒക്കെ ട്ത്തിട്ട് അതിന്റെറെ ഉള്ളിലേക്കാവും പോയത് ന്നട്ട് അതിനെ കണ്ടോ പിന്നെ ചേരനെ കണ്ടോ
ആഹ് അത് പോയി പിന്നെ അത് പോയി പോയി ഇട്ത്ത് ഇട്ട് ഫുള്ള് വൽച്ചിട്ട് പോയി അത്
ആഹ് ആ ആ ആ ഓക്കെ ശരി ടൈം ആയിണ്ടാവുല്ലേ ഓക്കേ ഓ